ഹലോ.
ആഹ് പറഞ്ഞോ
എന്തെടുക്കുവാടാ
ഞാനിപ്പഴേ ഹോസ്പിറ്റല വരെ പോയിട്ട് ഇങ്ങോട്ട് വന്ന ഉള്ളായിരുന്നു ട്ടോ.
ആണോ ഓക്കെ ഓക്കെ ഇവിടെ ഒരു സംഭവം നടന്നായിരുന്നു. ഇവിടെ ഞങ്ങട വീടിന്റെ ഒക്കെ അടുത്ത് നല്ല കടലൊക്കെ ഉണ്ട് ഞാ ഒന്ന് വിളിച്ചന്ന് പറഞ്ഞല്ലോ അപ്പം ആ നല്ല കടല് കേറിയിട്ടുണ്ടായിർന്ന് അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാ കടലിന്റെ അടുത്ത കൊറെ വീടുകളൊക്കെ ഉണ്ടായിരുന്ന് അപ്പം ആ ഒന്ന് രണ്ട് വീടൊക്കെ കുറച്ച് വെള്ളം കേയറി വേറെ കുഴപ്പൊന്നുമില്ല ഇപ്പൊ ആൾക്കാരൊക്കെ വേറെ അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. കാരണം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു വൈകുന്നേരം തുടങ്ങിയ മഴ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്.
ആഹ് ആഹ്
അപ്പ അതൊക്കെ കൊണ്ട് എന്തോ കാരണം എല്ലാ വർഷം ഇവിടെ കേ കേറുന്നയാ, ഈ ഒരു ടൈം ഒക്കെ ആകുമ്പോ എല്ലാ വർഷവും ഇവിടെ കടൽ കേറും. നല്ല ബുദ്ധിമുട്ടാടാ ഞങ്ങളുടെ അവിടെ ഹസ്ബന്റഡിന്റെ അവിടെ അങ്ങനെയാ തിരുവനന്തപുരത്ത്. ഇനി അവിടെ താമസിച്ചു കൊണ്ടിരുന്നപ്പോഴും അവിടെന്ന് പറയുമ്പോൾ കടൽ കേയറന്ന് മാത്രമല്ല. എല്ലാ വീടുകളും അങ്ങ് പൊളിഞ്ഞു പോകും അറ്റത്ത് ആയിട്ട് ആ കടല എന്ന് പറയുന്നു അങ അങ്ങ് ഉണ്ടായിരുന്ന കടല്. കേറി കേറി പക്ഷെ അതും എങ്ങനെ തന്നെ നമ്മുടെ വത്ത വത്തകളും വന്നിട്ടുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും കേറും, പൊഴിയൂരന്ന് പറയും അപ്പം മൊത്ത അവിടെ മൊത്തത്തിലങ്ങ് അടിച്ചു കയറില്ല. കാരണം എല്ലാ വീടുകളും നശിക്കും, പിന്നെ എന്തോ ഗവൺമെന്റ് അങ്ങനെ വെച്ചു കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അറിയില്ല പക്ഷെ നല്ല ബുദ്ധിമുട്ടായിട്ടോ, കാരണം മനുഷ്യമാർക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ നല്ല ബുദ്ധിമു ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഒന്ന് രണ്ട് വീട്ടില് നല്ല രീതിയിൽ അങ് അടിച്ചു കയറി. പക്ഷെ വേറെ ആൾക്കാർക്ക് ബു കാര്യം ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നല്ലപോലെ വെള്ളമൊക്കെ അങ്ങനെ കയറുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ ഇവിടെ കടലില് പോയി ഒന്ന് രണ്ട് കുട്ടികൾ എന്തോ ഇതായിനൊക്കെ പറയുന്നുണ്ട് ബി ബീച്ചില് ഞങ്ങടെ ഇവിടത്തെ ബീച്ചിലേ ആഹ് അങ്ങനെ ഒന്ന് രണ്ട് ഇതൊക്കെ ഞാൻ അമ്മ ഇവിടെ ഇരുന്നു. പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അമ്മയുടെ സിസ്റ്റർ വിളിച്ചപ്പോ ഫോണിലൂടെ ഇങ്ങനെ. കാര്യങ്ങള് പറയുമായിരുന്നു, ഇവിത്തെ ബീച്ചിൽ ഞങ്ങള് കുറച്ച് അങ്ങോട്ടാ. ആ ഒരു ബീച്ചിൽ എന്താ പക്ഷെ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് പോവാൻ പാട പറ്റത്തില്ല. അവിടെ ഇറങ്ങരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ആഹ് ആ ഭാഗത്തേട്ടും പോവാൻ പാടില്ല. ഞങ്ങടെ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോ കടൽ കയറി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷെ ആഹ് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു സംഭവമില്ലേ അത് വന്നിട്ട് കുറച്ചങ്ങോട്ടാ ഇവിടെയല്ല. ഇപ്പ കടല് കേയറിന്ന് പറഞ്ഞത് ഇവിടെ ഞങ്ങടെ വീട്. ന്റെ കുറച്ചടുത്തായിട്ട്, അവിടെ രണ്ട് മൂന്ന് വീടുകൾ കുറച്ച് നല്ല രീതിയിൽ പോയി. ആൾക്കാർ ആൾക്കാർക്ക് ഒന്നും പറ്റിയിട്ടില്ല, വീടുകൾ നല്ലപോലെ രീതിയിൽ അടിച്ചു കറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കുമ്പോ ഒരു പേടിയുണ്ട്, ഇവിടെ ഈ താമസിക്കുന്നവർക്കൊക്കെയും രാത്രി ഉറങ്ങാനും ബുദ്ധിുട്ടായിരി ക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ.
ഇനി ഇതെല്ലാം മാറിയിട്ട് ആൾക്കാരെല്ലാം തിരിച്ചു വരത്തുള്ളൂ അല്ലേ.
അവര് മാറി താമസിക്കും എന്തെങ്കിലും ഗവൺമെന്റ് എന്തെിലൊക്കെ ചെയ്യുവായിരിക്കും അങ്ങനെ എന്തെിലൊക്കെ ആയിരിക്കും. അല്ലെ അവർ ബന്ധുവീട്ടില് പോകും. കാരണം വേറൊന്നും അല്ലടോ, ഇത് വെള്ളം ആഹ് മനുഷ്യമാർക്ക് പറ്റിയില്ല ഓക്കെ അവര് സാധനങ്ങളെല്ലാം. നശിക്കുന്നില്ലേ വെള്ളത്തിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കടൽ കയറിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പകുതി മുക്കാൽ ഭാഗവും പോയതുപോലെ കാരണം. അവരുണ്ടാക്കിയത് മൊത്തം അങ്ങനെ വെള്ളത്തിൽ പോവാന്ന് പറഞ്ഞ എന്താണ്, അത് തന്നെ ഏറ്റവും വലിയ ഇതല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര സങ്കടം ആഹ്.
എല്ലാരും ബുദ്ധിമുട്ടയില്ലേ.
അതെ അതെ അതെ അതെ പിന്നെള്ളാണ്ട് പിന്നെ. ഇനിയിപ്പം ഇവിടെ ഞങ്ങള് തന്നെ ഈ പരിസരവാസികൾ തന്നെ ഇപ്പം മൊത്തത്തി പേടിച്ചിരിക്കുക, കാരണം എന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോ ട്ട് ഒന്നും കേറത്തില്ല എന്നാലും ഒരു വിശ്വാസം കേറത്തില്ല എന്നുള്ള പക്ഷെ. പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ മഴക്കൊക്കെ പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ പോലും. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക്‌ വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴ എന്താ നടക്കുന്നതന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു മഴ. പെട്ടെന്ന് ഒൽ ഒര് പെട്ടെന്നൊരു ഇടിവെട്ടിയ ഇടിമിന്നലോട് കൂ ടി വല്ല്യൊരു മഴ അങ്ങനെയൊക്കെ കറന്റ് പോക്ക് എല്ലാം ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പം ഒന്ന് മനസ് ലാവുന്നില്ല സത്യം പറഞ്ഞാ ഭയങ്കര പേടിയാവുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാ വീടിന്റെ ഒക്കെ കുറച്ച് അടുത്തല്ലെ ഡാം ഇങ്ങനെയൊക്കെ ആവുമ്പോ ഇങ്ങനെ കാരണം കടലും കൂടിയാണ് കടല് എന്ന് പറയുമ്പം ആർക്കായാലും പേടിയ വെള്ളം എന്ന് പറഞ്ഞാ പേടിയല്ലേ അങ്ങനെയൊക്കെ ആവുമ്പോ നല്ല കാരണം നമു ഇക്ക് കുഞ്ഞുങ്ങളും കാര്യങ്ങളല്ലാം ഉണ്ട് നമുക്ക് വലിയവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യാം പക്ഷെ കൊച്ചുമക്കളൊക്കെ ഇരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ ഒരു പേടിയല്ലേ അതെ ഇപ്പ സംസാരിക്കുന്നത് അയിൻ്റെ എടേൽ ഈ ബീച്ചി നടന്ന ഒന്ന് രണ്ട് കൊച്ചുങ്ങളുടെ കാര്യം സത് ത്യം പറഞ്ഞ എല്ലാം വിധിയാ എഴുതി വെച്ചതുപോലെ കാരണം നടക്കണ്ടത് നടക്കേണ്ട സമയത്തിന് നടക്കും നമ്മള് എത്രയൊക്കെ മാറ്റിയാലും ണം അമ്മേനെ അവരെ ചേച്ചി അമ്മേടെ ചേച്ചിയ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം നടന്നതിനെ കുറിച്ചിട്ടൊക്കെ ഭ ഭയങ്കര ബുദ്ധിമുട്ട് കേക്കുമ്പഴേ ഇന്നിപ്പോ ചിലപ്പോ വേറെ ആ നാളെ നമുക്കായിരിക്കും ഇത് പറ്റുന്നത് അതൊക്കെ ആലോചിക്കുമ്പ ഒരു പേടി പേടിയും വിഷ മൊത്തത്തില് അങ്ങനെ കുറേ നിങ്ങടെ അവിടെ അങ്ങനെ വെള്ളം മീൻസ് കടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പൊന്നുല്ലല്ലേ കടല്
ഞാൻ താമസിക്കുന്നത് കടലേരിയയല്ല പക്ഷെ എന്റെ വീടിന് ഒരു കിലോമീറ്റർ ദൂരെ കടലാ എന്റെ സ്വന്തം വീട്
ഒരു കിലോമീറ്റർ
ഒരു ആ ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ദൂരം അത്ര ദൂരവെ വരുത്തള്ളൂ എട്ടോ കടൽ ആ അപ്പൊ അവിടെ തീരദേശം ഇല്ല നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ നമുക്ക് അവിടെ ഒന്നര കിലോമീറ്റർ യാത് ത്ര ചെയ്ത് തന്നാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ ഉം ആ പക്ഷെ അവിടെ ഇങ്ങനെ സുനാമി ഉള്ള സമയത്ത് ആ ഭാഗ ത്തൊന്നും വല്ല്യ കുഴപ്പൊന്നും വന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങക്ക് ഞങ്ങ ങ്ങടെ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായി സുനാമിയക്ക് വന്ന്
അതെ അതെ അതെ സുനാമിയൊക്കെ വന്ന വല്യ പ്രശ്നാ കാരണംന്ന് വച്ചാ പിന്നെ എപ്പഴും ഒരുപോലെ ഇരിക്കത്തില്ല കാരണം വെള്ള ഒക് ക്കെ കേറിയാ നല്ല ബുദ്ധിമുട്ടാ ആൾക്കാര് ചെലപ്പോ അതൊക്കെ ഉം പറഞ്ഞോടാ
കടൽത്തീരത്ത് താമസിക്കുന്ന ആ വീട്ടിലെ കുട്ടൊക്കെ വെള്ളം ഇങ്ങനെ കേറി അവരൊക്കെ ഇങ്ങനെ മാറി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവര്
ആണോ ക ആ അതങ്ങനെയല്ലേ കാരണം അവർക്ക് പിന്നെ പേടിയാവും വെള്ളം കേറിയാ ആ ആ അല്ല കാരണം ന്ന് വെച്ചാ അവർക്ക് വെള്ളം കയറിയ വീട്ടുകാരില്ലേ ആ വീട്ടുകാർക്ക് പിന്നെ അവിടെ താമസിക്കാൻ നല്ല ബുദ്ധിമുട്ട് കാണും അവര് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പേടി തട്ടുന്നത് കാരണം പിന്നീട് അവരവിടെ നിക്കത്തില്ലാ കാരണം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാണ്ട് അവരങ്ങോട്ട് തിരിച്ചു പോകത്തും ഇല്ല കാരണം വീടുകൾ നശിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇൻ ള്ളോടാ ഇവിടെ ഇപ്പ അത് അവസ്ഥയാ
ഇവർക്ക് ആ സുനാമി വന്നയ്ന്റെ ആ ആ അതെല്ലാം അവരുടെ മനസ്സിനെ ഭീതിയായിട്ട് കിടക്കുകയും കൂടി ചെയ്യുവാണല്ലോ അപ്പൊ ഇങ്ങനെ വെള്ളം കേറുന്ന കാണുമ്പഴ അവർക്ക് പേടിയാ ഇനി എന്താണ് സംഭവിക്കോന്നുള്ള അങ്ങനുള്ളത് കാണും
അതെ നല്ല ബുദ്ധിമുട്ടാടാ സത്യം പറഞ്ഞാ ഇനി അങ്ങോട്ട് മൊത്തത്തിൽ എന്താ എന്ത് വരുമെന്ന് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റ് പറ്റാത്തൊരവസ്ഥയാ നമുക്ക് ഒന്നും മുൻകൂട്ടി ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും നമ്മുടെ ഈ പ്രകൃതി മൊത്തത്തിൽ സത്യം പറഞ്ഞാ മനുഷ്യൻമാരാ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നേ പിന്നെ ഈ കടലും കാര്യ ങ്ങളും ഈ സുനാമി അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കാരണം വരുന്നതും അല്ല അതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു ക്ഷെ ബാക്കിയുള്ളതൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ ബാക്കിയൊക്കെ നോക്കുമ്പോഴത്തേക് മനുഷ്യന്മാരായിട്ട് നശിപ്പിക്കുന്നതാ മൊത്തത്തില് ഇപ്പൊ ഈ മരങ്ങളായി കൊടി കാ ഇവിടൊക്കെ ഞങ്ങളവിടെ വെട്ടി വെട്ടി കളയുവ വീടിന്റെയക്കെ മുന്നിലായിട്ട് കാരണം നമുക്കൊരു ഉച്ച സമയത്ത് വെയില് വന്നൊന്ന് പോയി ഒ ഒന്ന് നടന്നത്രയും തളർന്നൊന്നു പോയി മാറിരിക്കന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊക്കെ തോന്നും ത്ര ക്ഷണിച്ച് നമുക്ക് വലിയ രീതിയിലൊന്നും തളർത്തുന്നിരിക്കണംന്ന് തോന്ന കഴിഞ്ഞാൽ പോലും മരങ്ങളില്ലാത്ത അവസ്ഥ പക്ഷെ ഇവിടെ ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പ ഇപ്പൊ നല്ല കുറഞ്ഞു വരുവാ ഒന്ന് ആലോചി ഒന്ന് തീരുമ്പോ അടുത്തത് ഇപ്പ കടല് കേറി ഇതൊക്കെ എല്ലുമ്പോഴതേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ട വച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര പ്രശ്നം തന്നെ എല്ലാം കൊണ്ടു ഓരോ നാലായി
നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ എല്ലാം വീട്ടിലാണെങ്കിൽ എല്ലാരും പണ്ടത്തെ അച്ഛന്മാരോ അമ്മമാരോ ഒക്കെ അവര ഓരോ മരങ്ങളൊക്കെ വെച്ച് നൽ വളർത്തുവായിരുന്നു ഇനിക്ക് തോന്നു ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ തലമുറയിലൊന്നും അങ്ങനെ
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് അവര് വെട്ടിക്കളയും അവരുടെ നേട്ടത്തിന് വേണ്ടിട്ട് മന ലായോ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെയൊക്കെ മനുഷ്യമാർ സ്വാർഥന്മാരയി കഴിഞ്ഞല്ലോ ഇപ്പഴേത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആണ് പക്ഷെ പണ്ടന്ന് പറയുമ്പം എല്ലാരും നേരെ തിരിച്ചായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനല്ല കുഞ്ഞു മക്കൾ ചെയ്യും. കേട്ടോ ഇപ്പം നമ്മള് സ്കൂളുകളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നവരെ കുഞ്ഞുക്കൊക്കെ വീട്ടിൽ വന്നട്ട ചെയ്യും. പക്ഷെ അതിനി വളർന്ന് അത് വലു വലുതാവണം. അങ്ങനെയൊക്കെയള്ള വർഷങ്ങ എടുക്കും. ചെല ചെടികൾ വളർന്നു വരയാണ് പക്ഷെ അതുപോലെയല്ലല്ലോ ഇപ്പോഴത്തെ പറയുമ്പോ ഉള്ളത് മൊത്തത്തി വെട്ടി വെട്ടി കളയാണ്. അതും തോടുകളിലും അവിടെ ഇവിടെ ത് കൊണ്ടന്ന് എടുത്ത് എറിയലും പിടിക്കലും വേസ്റ്റുകള ആയിക്കോട്ടെ അതൊക്കെകടലിലൊക്കെ വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെവിടെ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായി ഞാൻകളെന്തി നേരെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇപ്പൊ മത്സ്യങ്ങളുടെ വേസ്റ്റ് ആക മത്സ്യങ്ങള ഇപ്പ നമുക്ക് കടലെന്ന് കിട്ട നോക്ക പക്ഷെ അതിന്റെ വേസ്റ്റും കാര്യങ്ങളും തന്നെ പിന്നെയും കടലിൽ കൊണ്ട തള്ളാണ് അത് അ കൂ കടാണ്ട് തന്നെ വേറെ വേസ്റ്റുകൾ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെണ്ടാവൂ ഇപ്പൊ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങള ഇവിടെ കത്തി പിടിക്കുകൊ ചെയ്യും. പക്ഷെ ഇവിടെന്ന് പറുമ്പോ അടുത്തുള്ള കുഞ്ഞുക്കളുടെ ഡയപ്പർ ഉൾപ്പെടെ ഇവരെ ഈ ഒരു കവറിലൊക്കെ ആ ട്ട് നമ്മള് കാണുന്നതാണ് കാരണം ആ മീന്റെ വേസ്റ്റ് മാത്രല്ല. ബാക്കിയുള്ള എല്ലാ വേസ്റ്റുകളും ഈ കടല കൊണ്ട് താക്കാ കടല കൊണ്ട് അങ്ങനെ കുറേ കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ്
കടല് ഈ കടലില് മാത്രമല്ല കേട്ടോ? നമ്മുടെ എന്താ ഇവിടെ അടുത്തുള്ള തോട് ആ അങ്ങനെയുള്ള ഓട ഇവിടെ ഓരോത്തരി പ്ലാസ്റ്റിക് കൊപ്പി കവർ ഇതെല്ലാം കൊണ്ടുവന്നങ്ങ് ത അപ്പൊ രാത്രി സമയത്തിലൊക്കെ ആയിരിക്കും. കൊണ്ടുവന്നിടുന്ന
അതെ അതെ അതെതെ അതെതെ അതെ ആ സത്യയായിട്ടും രാത്രിയാണ് കൂടുതലും കൊണ്ടിടുനേ സത്യയായിട്ട് ഇനിയിപ്പ പറഞ്ഞ ഭയങ്കര സത് രണം ഞങ്ങള് പണ്ട കണ്ടിട്ടുണ്ട്. ഈ രാത്രി സമയം ആൾക്കാ ഇറങ്ങും വേസ്റ്റ് കൊണ്ട് അ ഞാൻ പലപ്പോഴും വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്. അമ്മേ ന്ത് കൊണ്ട് പക്ഷെ അമ്മേന്നപ്പ മറുപടി പറഞ്ഞിട്ടില്ല. അമ്മറയും ആ രാത്രി സമയമായിരിക്കും ജോലി ഒതുക്കുന്ന അപ്പം പെ സത്യം ആൾക്കാര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് രാത്രി കൊണ്ട് തട്ടി കളയുന്ന സത്യ നീ പർന്നത് കാരണം ഒരു ബക്കറ്റിലിങ്ങനെ കൊണ്ടു പോകും വേസ്റ്റ്. ശേ ഇപ്പ അത് മനസ്സിലാവുന്ന എന്തുകൊണ്ട് രാത്രി സമയം തന്നെ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ കൊണ്ട് കളയുന്നന്ന് ഇപ്പഴാണ് എനിക്കത് മനസ്സിലാവുന്നേ കാര നമക്ക് പണ്ട് ഇത്ര ബുദ്ധില്ലോ ചിന്തിക്കാൻേവേണ്ടി പെ ഇപ്പോ ഒരുപാട കാര്യങ്ങൾ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവും കാണുമ്പോ സത്യം നീ ഇപ്പൊ പറഞ്ഞത് രാത്രിയൊക്കെ ആൾക്കാർ ഇറങ്ങുന്നത് കൊണ്ട്
വേസ്റ്റ്ടെൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കത്തില്ലേ ഓരോ സ്ഥലത്ത് അവിടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ടിടയും ചെയ്യുന്നു
സത്യം അത് ഭയങ്കര സത്യവാ എന്ന മനുഷ്യന്മാർക്ക് ഒന്നിനും ഇതില്ല നമ്മൾ എന്ത് ചെയ്യരുത് അത് അത് ചെയ്യും
ശരി എന്നാ ഇപ്പഴാണെങ്കിൽ ഹരിതകർമ്മസേ അവ അവരാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി കവറ് ഇതെല്ലാം എടുക്കും അവർക്ക് അമ്പത്ര കൊടുത്താൽ മതി
അതെ അതെ അതെ
കൊറേ ആൾക്കാരുണ്ടല്ലോ അങ്ങ് ചുമ്മാ ങ്ങനെ ഈ വെറുതെ കിടക്കുന്ന അടുത്ത് കിടക്കുന്ന വസ്തുലോട്ടൊക്കെ എങ്ങ തെറിയും ചച്ചമ കവറയ്ക്ക ഇ എടുത്ത് അറിയോ അത് ആ ഇതാണെങ്കി നശിച്ചു പോത്തതും ഇല്ല അവിടെ എത്ര വർഷം കഴിഞ്ഞാലും ഇത് അന്തരീക്ഷത്തിന് അല്ലേ മലീകർണായിട്ടം അവിടെ തന്നെ
കിടക്കും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ദോഷം നമ്മള ഇങ്ങനെ പറയാ നമുക്ക്ന്നെ ദോഷ എടാ ഞാനപ്പ വിളിക്കട്ടോ ഞൻ യിപ്പ വിളിക്കാവേ ഓക്കേടാ